ഹലോ
ആ
കേൾക്കുന്നുണ്ട് ആ കേക്ക് ക്കുന്നുണ്ട് കേക്കുന്നുണ്ട് സുഗായ്ട്ടിരിക്കുന്നോ?
ഓ സുഖം ഭക്ഷണം കഴിച്ചോ? ഇവിടെയും കഴിച്ച് വരുന്നു ഞാനും മോനും കഴിച്ചു മോനെ വേഗം ഒർക്കി ഓന് ഇന്ന് തീരേ ഒറങ്ങിയിട്ടില്ല ചെറുതാ ഒന്നര ഒന്നര വയസ്സായി
ആ തീരെ
ന്നാന്നപ്പോം മോനൊറങ്ങി ഇരിക്കാ പ്പൊ വേഗം ഭക്ഷണം കൊട് ഇന്ന് മീനൊന്നും കിട്ടിയില്ല പെരുന്നാളല്ലേ ണ്ട് ഒണക്കല് വറ് തൂക്കൽ സ്രാവ് ണ്ടായിഞു പിന്നെ പച്ചക്കറി ചക്കക് ക്കുരു വെള്ളരിയും കുടി തേങ്ങ അരച്ച് വെച്ച് പയറുപ്പേരി തൈര് പപ്
ആ
എന്തെങ്കിലും വേണം കഴിക്കണങ്കില് മീനൊന്നും ഇല്ലായിട്ടൊരു ആ മീനോ ചിക്കനോ പിന്നെന്തേ ഒരു വഴിയും ഇല്ലെങ്കി ഉരുളകിഴങ്ങ് പൊരിച്ചതോ ഴുതന പൊരിച്ചതൊക്കെ മതി
ആ മന്ത്
അവിടെന്താ
ഞങ്ങക്കിന്ന് ചിക്കൻ മേടിച്ച് ചിക് ക്കനും വേവിച്ചു പിന്നെ മാമ്പഴ പുളിശ്ശേരീം വെച്ച്
ആഹാ മാമ്പഴ പുളിശ്ശേരി അടിപൊളി യാണല്ലോ ഇഷ്ടാണ് അവിടെങ്ങനെണ്ടാക്കല്
ഞങ്ങൾ ണ്ടാക്കുന്നത് മാങ്ങയും മാങ്ങടെ തോല് കളഞ്ഞിട്ട് മാങ്ങയും പച്ചമുളകും മഞ്ഞളുടെ വെള്ളത്തില് വേവിക്കും വേവിച്ചിട്ട് പിന്നെ അരപ്പിനകത്ത് ജീരകോം ചെറിയ ജീരകോം
അ
മൊളകുപൊടിയും ചെറിയ ഉള്ളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും അരച്ചിട്ട് അതിനക് - തിലൊഴിച്ചിട്ട് പിന്നെഎറക്കാൻ നേരത്ത് തൈരുംടി ഒഴിച്ചെറെക്കും പിന്നെ കടുക് താളിച്ചൊഴിക്കും
ആ എടേൽ തൈ ഇത് പാരില്ലേ ശർക്ക ക്കര പാരില്ലേ
ക്കര ഇട്ന്ന് പറയും പഷ് ഞാൻ ഇട്ടിട്ട്ല്ല ഇടത്തില്ല ആഹ് എങ്ങനെ ലാസ്റ്റ്
അല്ല അരപ്പിന്റെ നമ്മളീ തെളപ്പിക്കാൻ വയ്ക്കുമല്ലോ
ഓഹ് ഓഹ്
തന്നെ അതിന്റെ കൂടെ ശർക്കരയും ലയിപ്പിച്ച് പാരും അലീച്ചിട്ടിനിപ്പോ കല്ലോ എന്തോ ഉണ്ടോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒന്ന് സെപ്പറേറ്റ് അലിയിച്ചിട്ട് അതിലേക്ക് പാരും റ്റ് നല്ലോണം തിളച്ച് ആ ഇവിടെ നല്ല മധുരം വേണം പെരട്ടി കൂട്ടാനുള്ള പിന്നെ അവസാന പ മാങ്ങിയെടുത്ത് തിന്നാനും നല്ല രസാ
ആ ഞാൻ അങ്ങനെ ശർക്കര ഇടുവെന്ന് പറയുന്ന കേക്കാം പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല ഇനി ഒരു ദിവസം ഇട്ടു നോക്കാം ആ നമുക്ക് ഇവിടെ വീട്ടില് മധുരം ഓവർ ഇഷ്ടമില്ല പിന്നെ എന്താ നമ്മള് വെക്ക് പുളി ഇത്തിരി കൂടെ പുളി പുളിപ്പുള മാങ്ങേണം ഭയങ്കര മധുരമുള്ള മാങ്ങയല്ല
ആഹ് ഇവിടെ നല്ല മധുരള്ള മാങ്ങ വേണം എല്ലാരും മധുരപ്രിയരാ എല്ലാരും നല്ലോണം മധുരം കഴിക് ക്കും
കഴിക്കും ആ നമ്മക്ക് മധുരം അങ്ങനങ്ങ് ഇഷ്ട്ടല്ല ഉം മധുരാണ് മുന്നേ മുന്നേ മുന്നിട്ട് നിക്കും ആ
അതെ അപ്പൊ എടക്കിണ്ടാക്കും പിന്നെ ചെലോര് പച്ച മാങ്ങ വെച്ച് കറി വെക്
ആഹ് നമ്മള് ഞ്ഞങ്ങള് വെച്ച് വെക്കും അങ്ങനെ നമ്മള് സ് നമ്മള് യാ ഈമാമ്പഴ പുളിശ്ശേര്യൊക്കെ അപൂർവായിട്ട് വെക്കുന്നതാ നമ്മുക്ക് പച്ച മാങ്ങയാണ് മെയിനായി ട്ട് കറി വെക്കുന്നത് പച് ഉം പ ആ നല്ലയാണ് ഇതിന് നമ്മുക്ക് ഇതിലെ പോലെ ഇത് ഇങ്ങനെ കഴിക്കുന്നെങ്കിലും ഇതിനെയൊക്കെ നമ്മടെ നമ്മക്ക്ടെ ടേസ്റ്റ് പച്ച മാങ്ങ വെച്ച് കറി വെക്കുന്നതാ അത് പച്ച മാങ്ങാന്നു പറഞ്ഞ ഇത്തിരി ചെനച്ചതിന്റെ ഒരു വേ എന്താ മൂത്ത് വരുന്ന മാങ്ങാ ഉണ്ട് അല്ലേ ആ ആ മാങ്ങ വെച്ച് കറി വെച് ച്ചാ നല്ല ടേസ്റ്റാ
അത് എങ്ങനാ അത് തേങ്ങ അരച്ചിട്ട വെക്കാ
ന്നെ ഉം തേ ആദ്യം ഇത് ക കഷണായിട്ട് പീസാക്കിയിടും
ആ
തോല് കളഞ്ഞിട്ട് പീസാക്കി ഇട്ടിട്ട് അത് വേവിക്കും വേവിച്ചിട്ട് ഇതേ കണക്ക് അരപ്പരച്
അരപ്പ് വാടി അപ്പൊ പുള്യോന്നും ഉണ്ടാവില്ലേ
പുളി ഒണ്ട്
ചെറിയൊരു പുളിണ്ടാവും ഉം
പുളിപ്പൊക്കെ വേണം ഞമ്മളങ്ങനെ സ്ഥിരം അതാ ഇണ്ട ണ്ടാക്കും മാങ്ങാ സീസൺ സനായ നമ്മക്ക് ആം ആ നമ്മക്ക്ഷ് ഷ്ടാണ്
മാങ്ങാണ്ടാ വ്ട്ട്ല് മാവുണ്ടൊ
മാവുണ്ട് മാവുണ്ട് നെറേം പഴു ത്ത് നിക്കുവാ
ആ ഇവ ഇവിടത്തെ കഴിഞ്ഞു കോമാങ്ങേം മ്മ് എല്ലാം മാങ്ങായൊക്കെ ഇണ്ടാരുന്നു ഒക്കെ കഴിഞ്ഞു ചേല മാങ്ങേം ഒക്കെ ഇണ്ടാരുന്നു ഒക്കെ കൊഴിഞ്ഞ് തീർന്നു പിന്നെ കൊറേ വവ്വാല് കടിച്ചിടും ഷ്ടം പോലെ കടിച്ചിടും ഒക്കെ രാവിലെ കൊറച്ച് ഒഴിവാക്കു
ആ ഓ ഒ പേടിയാണ് പുഴു നമ്മുടെ ഈ മാവേല് അധികം പുഴുക്കത്തെ പുഴുക്കേട് ഒന്നും വരത്തില്ല
ആ ഇവിടുത്തെ ഒരു മാവി ലത്തെ ഫുള്ള് പുഴു വരും ഒടിച്ചു വെച്ചാലും പുഴുവരുവാ ഒടിച്ചു വെ ച്ചില്ലേലും പുഴു വരുവാ അപ്പോ പിന്നെ എല്ലാത്തിലുംഅങ്ങ് ആയി കേടില്ലല്ലോ പക്ഷേ അതിന്റെ മൊളിൽ തന്നെ കെടന്ന് പഴുത്തിട്ട് പുഴു ഇല്ലാത്തതിന് നല്ല രസമാ നല്ല മധുരവും
പക്ഷേ പുഴുക്കാതിരിക്കാനെ ഇപ്പം എന്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടൊ ട്ടൊണ്ട് പുഴുക്കാതിരിക്കാൻ മാങ്ങ നല്ല മൂത്ത മാങ്ങ പിച്ചി കൊണ്ടുവന്നിട്ട് പിന്നെ ചൂടുവെള്ളം നല്ലായിട്ട് വെള്ളം തെളപ്പിക്കും തെ ളപ്പിച്ചിട്ട് അത്രയും അളവില് പച്ച വെള്ളവും കൂടെ ഒഴിക്കും ഒഴിച്ചിട്ട് നമ്മടെ കൈ മുക്കി നോക്കുമ്പോ മം പൊള്ളരുത് അന്നാ അധികം ചൂട് പോകരുത് എന്നിട്ട് അതിനകതൊട്ട് ഈ മാങ്ങ പറ ക്കിയിടും അന്നാ അത് പഴിപ്പിച്ചാൽ
ആ
പിന്നെ പുഴു പ് പുഴുക്കത്തില്ലെന്ന് പറയും പുഴുക്കത്തില്ല
അപ്പോ മാങ്ങയെ ല് വെള്ളംകേറുംയൊന്നുമില്ലല്ലോ
അങ്ങ്അതിൽ മുക്കിയങ്ങ് ഇട്ടേക്കത്തില്ലല്ലോ കൊറച്ച് നേരം ഇ
ആ കൊറച്ച് നേരം എടുത്തിട്ട് എടുക്കും
ഇത് തൊടച്ച് ചാക്കിലോ സഞ്ചിയിലോ ഒക്കെ ഇട്ടുവയ്ക്കും
ആ അങ്ങനെയാ ഇതെല്ലേ
ആന്ന് ഓവറായിട്ടങ്ങ്
ഇപ്പം ഒടിച്ചിട്ട് വയ്ക്കുല്ലോയെല്ലേ പഴുക്കാൻ വേണ്ടിയിട്ട് കൊന്നെന്റെ ഇല കൊന്നെന്റെ ഇല വൈക്കോല് എന്തൊക്കെ ഒക്കെ വെയ്ക്കും എനിക്ക്അറിയിക്ക
വെയ്ക്കൂല്ലോ ഇപ്പോ അത് പഴു ക്കാൻ വേണ്ടി ഇത് പുഴു ക്കാതിരിക്കാൻ വേണ്ടി ആ ഹ് ഇത് പുഴ്‌ ആ വെക്കാതിരിക്കും ഭയങ്കര ചൂടാവരുത് അതാ എ ത്ര നമ്മള് ഒ രൂ അര ബക്കറ്റ് വെള്ളം ചൂട് വെള്ളം എടുത്താ അത്രേം പച്ച വെള്ളം കൂട ഒഴിക്കണം ഒഴിച്ച് ട്ട് കൈ ഇങ്ങന മുക്കി നോക്കണം ചൂട് വറ്റുന്നോന്നു കൊറച്ച് ചൂടില് പെറുക്കിയെടുത്ത ട്ട് വെച്ച പുഴുക്കത്തില്ലന്ന് പറ
അ
ഉം
പിന്നേ ബിരിയാണി ഒക്കെ ആക്കിയോ
ആ ബിരിയാണി ഒക്കെ ഇട്ടു
മന്തി ഇണ്ടാക്കുണ്ടോ
ഇല്ലില്ല ബിരിയാണി നമ്മള് അങ്ങന വെ ഇതിലെ വന്നു ഫോണിലാണോ
ആ ഞാനും ഇവിട ഒരു തവണ ബിരിയാണി ഇണ്ടാക്കിട്ട് കഞ്ഞി പോലെ ആയി രണ്ടാമത്തേല് വല്ല്യ കൊഴ്പ്പല്ല മൂന്നാമത്ത ആയപ്പഴത്തേയും നന്നായി അല്ല സാധാ നമ്മളടുപ്പത്ത് കത്തിച്ചിട്ട് ഇണ്ടാക്കീതാ അതേല് വെച്ചാല് വേവ് വ് കൊറവുള്ളതും
ഹോ ഹോ ഹോ ഹോ പക്ഷെ വേവ് ഒര് അതൊരു എഴു മുപ്പത്തഞ്ച് ശതമാനം വേവുമ്പഴേ അങ്ങ് ഊറ്റണം
അതാണ്‌ ആ ഒരു തെറ്റ് പറ്റിപ്പോയി അത് അതോണ്ട് കഞ്ഞി ആയിപ്പോയി രണ്ടാമ അതികം വേവാണ്ടെയും അങ്ങനെ ഓരോന്ന് മൂന്നാ
അതിന്റെ ചെറി കാ കൈമാ റൈസ്ണ്ടല്ലോ ചെറിയ അരി
ആ അതന്നായ വെച്ചത്
പക്ഷേ അത് പെട്ടന്ന് ആ റൈസും ജീ അത് പെട്ടന്നങ്ങു അങ്ങ് വെന്ത് കൊഴഞ്ഞ് പൊത്തില്ലന്നേ പ
ആ ജീരക ശാല ആണെന്ന് തോന്നുണ്ട് ഞാൻ ലാസ്റ്റ് വെച്ചത് അതൊരു പാകത്തിന് വന്നിട്ട് ആ മറ്റേത് വെച്ചാല് അളവ് കൂടി പോയതാണ് വെള്ളം ർന്നേല് മ്മള് പെട്ടന്ന് തീ കൂടി പോവൊക്കെ ചെയുലോ
ഹോ ഹോ ഹോ
ക്കുമ്പം കറക്റ്റ് ആകുന്നെനിക്ക് തോന്നുന്നേ അടുപ്പത്ത് വച്ചിട്ടായിരിക്കും തോന്നുന്നു
ഒ അടുപ്പത്ത് ചിലപ്പോൾ ചൂടും കൂടിക്കിടന്ന് കാണും ഗ്യാസിൽ ആവുമ്പോ നമ്മള് സിമ്മിലോട്ട് ആകത്തില്ലേ
ആ കുക്കറിൽ ഒന്ന് പരീക്ഷിച്ച്നോക്കണം
കുക്കറിൽ വെക്കുന്നത് എളുപ്പമാണ് ടേസ്റ്റി ആണ്
ആണേലും ഒന്ന് കുക്കറില് ആ ഒരു കിലോ ഒക്കെ ആണെങ്കി കുക്കറില് വെക്കാം
ഞാൻ ഒരു കിലോ വേവിക്കില്ല ന ല അരക്കിലോക്കെ ആണെങ്കി കുക്കറിൽ വെച്ചാ
ഇവിടെ അരക്കിലോ ഒന്നും എവിടെയും തികയൂല്ല ആറേഴു ആൾക്കാരുണ്ട് ആ അത്യാവശ്യം വേണം ഇവിടെ
അന്നേരം പിന്നെ എനിക്കൊരു പേടിയാണ് അത്രേംകെ വെച്ചാ കുഴഞ്ഞു പോകുമോ ന്ന് കുറച്ചൊക്കെയാമ്പം നമ്മൾ പരീക്ഷണത്തിന് വെക്കുന്ന അത് പക്ഷേ അങ്ങ് സക്സസ് ആകും
അത് ഉണ്ട് നമ്മൾ കുറച്ച് വെക്കും പേടിച്ച് വെകുന്നതൊകെ സക്സസ് ആകും പിന്നെ പിറ്റേന്ന്
പി അത് കൊറ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല എല്ലക്കള്ളിട്ട് നമുക്കരു കോ ൻ്റ കൂടിയിട്ടേ നമ്മൾ ബസ്‌
ആഹ് ആ അതൊണ്ടായിരിക്കും അപ്പൊരിക്കും ഇത് ഇന്നാള് നടന്ന നന്നായിരുന്നില്ല ഇത് ഇപ്പോ പന്ത് പറ്റിയോഴിചോ
പിന്നെ വേറെന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നോ
വേറെ ചായക്കടി എന്താ ഉണ്ടാക്കും പരിപ്പ് വടയോ അല്ലെങ്കില് പഴം പൊരിയോ
ആഹ ആ ആഹ് നമ്മളും പഴം പൊരി ഉണ്ടാകും
ആഹ പഴം പൊരി ആവുമ്പ അപ്പൊ ഉണ്ടാക്കാനും സുഖാണ് തിന്നാനും രസമാണ് അന്നപ്പോ അത് എന്താ മക്കൾക്കെ ഇഷ്ടമാണ്
ആം ണ്ട് നമ്മളും പഴത്തിന്റെ ഏത്തപ്പഴത്തിന്റെ ആണല്ലേ പഴം മ ഏത്തപ്പഴത്തിൻ സീസൺ ആകുമ്പോ നമ്മള് ഉണ്ടാക്കും പക്ഷെ ഇപ്പം റേറ്റ് കൂടി തുടങ്ങി സീസൺ കഴിഞ്ഞ ഏത്തപ്പഴതിൻ്റ സീസൺ കഴിഞ്ഞ്
ആ പി മാ അപ്പൊ മാങ്ങയാണ് മാങ്ങയും ചക്കയും ഇച്ചയും കൊതും പ്രാണിയ എല്ലാ സാധനുണ്ട് ഇപ്പൊ
മ് നമക് ഉണ്ട് അട്ട വരും ചക്കയായ അട്ടെന്ന് പറഞ്ഞ ആ ചക്കടെ സീസണ ആകുമ്പോ അത് അത്രയും വലുതല്ല ചെറുത് അട്ട കുടിക്കുന്ന ചോര കുടിക്കുന്നത് വലുതാണ് ഇതീ ചക്കയില ച വേസ്റ്റ് ആവും കൊണ്ട് കളയമ്പോ വരുന്ന് ബീഫ് നിറയും ച ഒക്കെ ഉണ്ടോ
ആ ഇവിടെ ഫുള്ള് പ്ലാവാ പിന്നെ ചെ കൊറേ ചക്ക കൊടുക്കും കടയില് കടയില് മറ്റേ ചക്കപ്പനി പറഞ്ഞിട്ട് വരും ആൾക്കാര് നമ്മള് ചക്ക കൊടുക്കും അല്ലെങ്കില് ചക്ക നന്നാക്കി കീട്ട് കൊടുക്കും അങ്ങനെയാവുമ്പോ പൈസ കിട്ടും
നന്നാക്ക്കീട്ട് കൊടുക്കുംന്ന് പറഞ്ഞാ എങ്ങനെ
ചക്ക ഓര് കൊണ്ട്ത്തരും അല്ലെങ്കി മ്മളെ കൈയ്യിന്ന് എടുക്കാ മൂത്ത ചക്ക എടുത്തിട്ട് നന്നാക്കി ചെത്തി ആ ആ നമ്മള് ചക്ക മുറിച്ചു കൊടുക്കുമ്പൊ അരിഞ്ഞ് കൊടുക്കോലോ പിന്നെ ചക്ക വറുത്തത് ഇണ്ടാക്കാന് ആ അങ്ങനെ കൊടുത്താല് പൈസ കിട്ടും കൊറെേ ആള് കൂടീട്ട ചെയ്യാ ഇള്ള പൈസ എല്ലാര്ക്കും ഓരിയെച്ചു കൊടുക്കും
ആ ശരിയടാ എന്നാ പിന്നെ വിളിക്ക ശരി ഓക്കേ